എന്തണ്ട് വിശേഷം
സുഖായിട്ട് പോണ്
ആ
മഴ പെയ്തൊക്കെപ്പ നല്ല തണുപ്പിലാണ്
ആ അയ് ശരി മയപ്പ ചോ തോർന്നിട്ടുണ്ടോ അവിടെയോ
ഉം ഇവിടെ ഇന്ന് ആ ഇപ്പല്ല നല്ല മഴ ഇന്നത്തെ ദിവ സം ഉം ഇവിടെ റെഡ് അലർട്ടയിട്ട് സ്കൂളൊക്കെ ലീവന്
ഓ അയ് ശരി ഇവിടെ നല്ല മഴയായിരുന്നു പക്ഷെ അലേർട്ടും അലേർട്ട് ണ്ടായിരുന്നോഇൻക്കറിയില്ല സ്കൂള ലീവ് ഒന്നും ഉണ്ടായില്ല
ആ ഞങ്ങൾക്ക് ഇവിടെ സ്കൂളിൽ ലീവാ
ആ ഞൻ പറയാ ഇല്ല ചായ ഞാൻ കുടിച്ചില്ല ഇന്ന് ഫുള്ള് ബിസി ന്നെ പിന്നെ ചായ കുടിച്ചീല്ല പിന്നെ ഞാൻ വിചാരിച്ചേ ഇനിയിപ്പോ ഈ തുടക്കത്തിൽ തന്നെ മഴ ഇങ്ങനെ പെയ്താല് ഇത്പ്രാശ്യം ജൂണിൽ തന്നെ തുടങ്ങിയല്ലോ നല്ലോണംമയ ഇപ്പം സ്കൂളൊക്ക ഇങ്ങനെ തുടക്ക ഒഴിവവാവേണ്ടി വരുന്നാ തോന്നനെ
ഉം ഇതാ ഞങ്ങൾപ്പോ രണ്ടു ദിവ- ലീവ് കിട്ടി
ആ ഓ അ ശരി അപ്പം ഇനി ഫുള്ള് ഇനിയിപ്പ പ്പ എന്തെങ്കിലും ഫുഡ് ഒക്കെ ഉണ്ടാവോആവോ എങ്ങനെ
മദ്രസ അതേപോലെയാണല്ലോ മദ്രസ് ക്കും ലീവ് കിട്ടും സ്കൂൾനും ലീവ് കെട്ടും രണ്ടും ലീവ് അത് വിദ്യാഭ്യാസ സ്ഥാപനം രണ്ടും അയ്ൽ പെടുല്ലോ ഉം ഞങ്ങൾ ഇപ്പം രണ്ട് ആ മഴ തൊടങ്ങിയരെ ഇപ്പ ഇത് രണ്ട് വട്ട വരുന്നേ ഉം അയ്ന് ഞങ്ങ അയ്നനുസരിച്ച് മഴയുണ്ട്ട്ടോ നല്ല മഴയും പെയ്യുണ്ട് മക്കളെ പറഞ്ഞേക്കാൻ കഴിയാത്ത ആ ഞമ്മക്ക് അതിന്റെ ബുദ്ധിമുട്ടൊന്നുല്ല ന്നാലും പക്ഷെ എവിടെങ്കിലൊക്കെ ഉണ്ടാവേ ത്തത്തിൽ ലീവ് കൊ
ആ ആഹ് ആഹ് പക്ഷെ എനിക്ക് തോന്നുണ് എല്ലാട ടത്തും മഴണ്ട് വിളിക്കുന്നോരൊക്കെ മഴയാണ് മഴാണെന്നാ പറയണെ
ആ അതാ ഇതില് വാർത്തയിലൊക്കെ വര്ണ്ടായില്ലോ ബസ് വെള്ള ത്ത്കൂടെ ബസ്സൊക്കെ പോണേ
ഓ പ്പ ഇനിയിപ്പം ആ ഇനിയിപ്പോ മൊ ത്തം ഇങ്ങൻത്തെ വാർത്തകളായിരിക്കും ഓരോ പ്രശ്നങ്ങളും ഓരോ വീട്ടിൽ മരം വീണതും മരം വീടിന്
ആ അന്ന് അന്ന് വാർത്തയിൽ ഇണ്ട് സ്കൂളില് രണ്ട് മൂന്ന് സ്കൂളില് മരം കട പെഴ്‌കി വീണു എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്തയിൽ ഇണ്ട്ന്ന് മതില് വീണതും ഏ മ മ രം വീണതും മതില് കു
പൊട്ടിയതും ആ ആന്ന് ഇപ്പൊ കിണറിടിയണക്കെ വീഡിയോസ് ഒക്കെ ഇങ്ങനെ കാണുമ്പോ നമക്ക് പേടിയാട്ടോ ഒക്കെ ഒരു പോ മനെ കുതിർന്നി കേര്ക്കല്ലോ
അതാണ് അത് അയിനാത്ര ആയില്ലല്ലോ മഴ ജൂണ് അങ്ങട് തുടങ്ങുമ്പോ തന്നെ പോന്നല്ല ഇപ്രാശ്യം നല്ല മഴയാണ് ഈ ഉരുള് പൊട്ടാനൊക്കെ ഉണ്ട് എന്നൊക്കെ വാർതെ പറയിണ്ട്
ഉമ്മേ കാക്കട്ടെ പിന്നെ ഓഗസ്റ്റിലൊക്കെണ് കഞ്ഞ പ്രാശ്യം ഓഗസ്റ്റിലൊക്കെയപ്പോഴാണ് കഴിഞ്ഞ പ്രാശ്യ ആലും അന്റെ മുന്നത്തെ വർഷമൊക്കൊയാലും ഓഗസ്റ്റ് ആയപ്പോൾ ഉരുൾപൊട്ടലും അങ്ങനെയും കാര്യങ്ങളൊക്കെണ്ടായേ ഷിപ്രാശ്യം നിക്ക് തോന്നുണ് ഇങ്ങനെ ആയാല് എന്താ പറയാ നേരത്തെേ തൊടങ്ങുംന്നാ തോന്നണേ
ആ പ്രളയം അങ്ങക്ക് ബുദ്ധിമുട്ട് വന്നീനെയോ
ഉം ഇവിടെ ബുദ്ധിമുട്ടൊന്നുല്ല ഇത് അത്യാശ്യം ഉയർന്ന പ്രദേശണ് പക്ഷെ അങ്ങനെ ബുദ്ധിമുട്ടുന്നൊ വാർത്തകളക്കെ കാണുമ്പ നമക്ക് ആകെ വെ
പേടിയാവും ആ
ഓരോപ്പ ചൂരൽ അങ്ങനെ ഓരോ സ്ഥലത്തിലെ ഓരോ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ കാണുമ്പഴും അവരുടെ ഇപ്പത്തെ ജീവിതം അതിപ്പോ കഴിഞ്ഞിട്ടൊരു വർഷായി എങ്കി കൂടിട്ടും അവരുടെ അങ്ങനെ ഓരോ അവസ്ഥകളേ ഇപ്പൊ മക്കള് പോയ ഉമ്മയും ബാപ്പയും മാത്രം
ആ അങ്ങനെ കൊറേ ആ ഒരുപാട് കുടുംബ് ങ്ങള് ഇപ്പൊ വീടൊക്കെ വെച്ചൊടുത്തല്ലോ
ഇപ്പം ഇപ്പം ഈ വെക്കേഷനൊക്കെ ആ ആയ സമയത്ത് കൊറേ ആളുകള് മറ്റേ ടൂറിസ്റ്റ് പോലെ അങ്ങട് പോൺ
ആ കാണാൻ പോൺണ്ട് ആയ് പറഞ്ഞ കേട്ട്ണ് ന്റെ ചങ്ങായിച്ചിയൊക്കെ അങ്ങെനെ പോയി പോയിക്കിണ്
ആഹ് ആഹ് അങ്ങനെ പോകുന്നവരുണ്ട് കൊറെ ആള്കള് സ് സ്റ്റാറ്റസ് ഒക്കെ ഇങ്ങനെ കണ്ടിരുന്ന് പക്ഷെ ഞാൻ പറയാ ട്ടോ ആ ച് ഉരുൾ പൊട്ടിയ സ്ഥലം നമ്മൾ ഒരിക്കലും വിസിറ്റ് ചെയ്യണം കാരണം എന്താ ച്ചാല് നമുക്ക് എപ്പഴും ഒരു ഓർമ്മ ഇണ്ടാവും കാരണം ഒ ഒരിക്കലും ഓർക്കാ പൊറത്ത്പ്പോ നമ്മളിപ്പോ ഇപ്പ എങ്ങനെ പ്ര എങ്ങനെയാണിപ്പ ഇമ്മള് ഫ്യൂച്ചറിനെ പറ്റി ആലോചിക്കണില്ലല്ലോ
അതന്നെ ആഹ് ഇതേ പോലെ വീടും കാര്യൊക്കെ ഇള്ള സ്ഥലങ്ങളാണല്ലോ പെട്ടെന്നാട്ട് ഒലിച്ച് പോയത് ആ
മുന്ന്ന്ന് പോലും അറിയാത്ത ത്തവിധത്തിലാണ് അവിടെ ഒലിച്ചു പോയത്. വീട് ഇരിക്കുന്ന സ്ഥലത്തൊക്കെ പാറക്ക് കൂട്ടാണെന്ന് ഇവിടെയാണ് എൻ്റെ വീട്ന്നൊക്കെ അവിടുത്തെങ്ങനെ ഓരോ ആളുകളും ഇങ്ങെനെ കാണിച്ച് കൊടുക്കുമ്പോ ഞാൻ പറയാ ഭയങ്കര ത്ത ഒരു സങ്ക ട്ടാണ അതിങ്ങനെ കാണുമ്പോ
ആഹ അതന്നെ അ ഈ ഫോട്ടോൽ ഇങ്ങനെ ഇ ഒരു വാർത്തയിലൊക്കെ ഇങ്ങനെ കണ്ടതായി എന്നല്ല അത് നേരിട്ട് കണ്ട
ആ ആ ഒരു കാഠിന്യം ആ അതെ അതെ അത് അപ്പൊ നമുക്ക് എപ്പോഴും ഒരു ഓർമ്മടും മരണത്തെ എപ്പോഴും നമ്മള് കാരണം ഓർ കാപുറത്ത് നല്ല രീതിയിൽ ഉറങ്ങിയ ആളുകളാണ് പെട്ടെന്ന് ആ റഹ്മത്തുള്ളമരണം അപ്പ നമ്മളെപ്പോഴും നമുക്ക ഒരു മരണത്തെ കുറിച്ച ഒരു ഓർമ്മ ഉണ്ടാവും. അതങ്ങനെ കാണുമ്പേ
അതന്നെ അവര് വീട്ടിലുള്ള ഫുൾ കുടുംബം പോയ കൾ ള്ളപ്പ മാത്രണല്ലോ ബാക്കിയായത്. ആ അതൊക്കെ കാണുമ ഭയങ്കര സങ്കട
ആ സം അതെ പിന്നെ അതുമല്ല ഇപ്പം കൂടുതലും ഇപ്പം മക്കൾ പോയ ഉമ്മമാർക്കും മക്കൾക്കും ഉപ്പമാരും ഉമ്മമാരും പോയ വിേഷമാണ് പക്ഷെ നമ്മളിപ്പോഴും പറയില്ല ജീവിച്ചിരിക്കുമ്പോൾ ഉമ്മമാരും ഉപ്പമാരും എന്താ പ്രാർത്ഥിക്കാ എപ്പോഴും മക്കൾ ജീവിച്ചിരിക്ക നമ്മള് ജീവിച്ചിരിക്കാ നമ്മളള് മക്കള് മരിക്കല്ലേ അല്ലെങ്കിൽ അങ്ങനെ ഒരു എപ്പഴും നമ്മുടെക്കെ പ്രാർത്ഥന അങ്ങനെയല്ലേ അതൊരു ജീവിതംന്ന് പറ വേണ വല്ലാത്തരു ജീവിത ആരിക്കുമല്ലോ?
ഉ ആ അത് ആരുണ്ടായിട്ടും കാര്യം ഇണ്ടാവൂല ല്ലേ?
ആ് ഞങ്ങള അടെ അടുത്ത് ഒരു വീട്ട് ഒരു അവര് പെരുന്നാളിൻ് റിസോർട്ടിൽ എവിടെയ പോയത അങ്ങള്കേട്ടുണ്ടോ അറിയില്ല വാർത്തയിലക്ക ഉണ്ടാരു പ്പോ പെട്ടന്നരു കുട്ടി സിസ്റ്ററിന്റെ വീടിനടുത്ത് സിസ്റ്റർ കല്യാണം കഴിച്ച വീടിന്റടുത്താ അപ്പോൾ ഓള് കാണിച്ചു തന്നു പ്പോൾ ചെറിയ നാല് വയസ്സായ ഒരു ആൺകുട്ടി അവരുടെ ഫോട്ടോ ഉണ്ട് പെട്ടെന്ന് മരിച്ചുന്ന് അപ്പൊ എന്താന്ന് കാരണം ട്ടിട്ടില്ല പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോൾ വന്നുഅ റിസോർട്ടിലെ സിമ്മിംഗ് പൂളിൽ മുങ്ങി മരിച്ചതാണെന്ന് അപ്പം ഇന്റെ ഉപ്പ തന്നെ ആ വാർത്തകേട്ടപ്പോ ആ ഉമ്മ ടെനി ആ ഒരു ചോദ്യം ആ ഷാ ഉമ്മാന ഒരിക്കലും നമ്മള് പറഞ്ഞിട്ട് കാര്യല്ല എന്താലും ശ്രദ്ധിക്കാത്തൊരു ഉമ്മ ആയിരിക്കൂല
ആ മക്കള് അതന്നെ മക്കള് എൻജോയ് ചെയ്യാൻ വേണ്ടി പോയതാരിക്കും
ആ അതെ അത് അവരു ഉണ്ടാവും പക്ഷെ നമ്മള് കൂട്ടത്തിൽ ഉണ്ടാവും മക്കൾ അവിടെ ഉണ്ടാവുംന്ന് വിചാരിക്കും അല്ലെങ്കിൽ ഇവർകണ്ണെറ്റി പോണം മക്കളെ നോ- ക്കന്ന് പറയണ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യണല്ലോ
ആ ആ അല്ല ഞമ്മള് പോവല്ലേന്ന് പറഞ്ഞിട്ടും കാര്യല്ല ഓലിപ്പോ ആ ഓലി പ്പന്താ എന്താ പ്പം പോയാല് ഒല് മരിക്കണം എന്ന് വിചാച്ചിട്ടില്ലോ
ആ അതെ അവർക്കറിയില്ല അത് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകളു- ണ്ട് അല്ലെങ്കിൽ ഇങ്ങനൊക്കെ അപകടങ്ങൾ ഉണ്ട്ന്ന് അറിയണ ഒരു പ്രായല്ലല്ലോ
ആ ആ എന്റെ മോനെ എന്നെ നീന്താൻ പഠിക്കാൻ പോവാം ഭയങ്കര ഇഷ്ടാ എനിക്ക് പേടിയാ നീന്താൻ പറഞ്ഞ് പഠി- പഠിക്കാൻ പോയിട്ട് എന്തെങ്കിലും സംഭവിച്ചാല്- നമ്മളത് കാണണ്ടേ തോനെ ഒന്നും ഇല്ല ഒന്നേ ഉള്ളൂ അപ്പൊ ഞാൻ പറയും മോന ഈ ഒന്നേ ഉള്ളൂ എനിക്ക് തോന തോനെണ്ടെങ്കിലെ - അമ്മയേക്കെ ആണ് ഒന്ന് ഉണ്ടെങ്കിലും ഒന്ന് മരണപെട്ട - ഇപ്പർത്ത് വേറെ- ഉണ്ടല്ലോന്ന് വിചാരിക്കാം അതുപോലും ഇല്ലാതെ ഇവൻ അപ്പോ ഓൻ പറയും - നീന്തൽ പഠിക്കൽ അങ്ങനെയാണ് ഒരാളെ രക്ഷിക്കാൻ കഴിയും നിങ്ങെളെ - അങ്ങനെ അ വിചാരി- ത്തത് അങ്ങനെ ഇങ്ങനാന്നൊക്കെ പറഞ്ഞു ഓ - കുറേങ്ങട് ക്ലാസ് എടുത്തരും ഞാൻ പറയും ഒക്കെ ശരി തന്നെ നി വേറെ എന്തെങ്കിലും- പഠിച്ചോ നീന്തല് പഠിക്കാൻ പോവ പി വേണ ചെറിയ കുളത്തിലൊക്കെ വണങ്കി പോയി പഠിച്ചോ ആ അങ്ങനെയൊക്കെ പറഞ്ഞൊട്ക്കല്ല ഓരോ ദിവസം ഭയങ്കര മെനോ എല്ലാരും ചെങ്ങായിമാര പോയോനെ വിട്ടില്ലേനി അപ്പൊ ഞ എന്നട്ട് എന്നോട് ഭയങ്കര ഇതിനി ങ്ങള് ഒന്നിനും സമ്മക്കൂല ങ്ങള് എന്തൊരു മച്ച്യ
ഹ ഹ ഹാ ക്ഷേ ആനമ്മള് ഇത് വിചാരിച്ചിട്ടാണ് നമ്മുക്ക് പേടിയാണ് ടെൻഷൻ ആവും പിന്നെ പോയി കഴിഞ്ഞാല്
ണങ്കിലും ഭയ എത്രോ കുട്ടികൾ അങ്ങനെ വാർത്ത കേട്ടും ചെയ്ത്ണ് പഠി ക്ക്യാൻ പോയോട്ത്തുന്ന് ലീവിന് വരും ഇവടെ വന്ന് പിന്നെ ഓല് പിന്നെ എൻജോയ് ചെയ്തിട്ട് പിന്നെ കളിക്കാൻ പോവുക പൊയേ ചാടാൻ പോവാ മരിച്ച് അങ്ങനെന്നെ കെട് ആ ഒരു സമയത്ത് ഓനും ചോയിക്ക്യ്ണ ഇന്നോ ടെ അപ്പം ഞാൻ പറഞ്ഞു മോനെ ഞാൻ സമ്മയ്ക്കൂല എന്നർഞ്ഞ് ഇന്റെ വാക്ക് കേൾക്കാതാണ് ഇയ്യ് പോണങ്കി പോയ്ക്കോ ഞാൻ സമ്മയ്ക്കൂല അപ്പം പിന്നെ എന്ത്ണ്ടെങ്കിലും ഇന്റെ വാ സമ്മതല്ലാതെ പോവുലട്ടോ. എവിടെ പൊറത്ത്ക്ക് പോവാണെങ്കിലും ഇമ്മാ ഞാൻ പോട്ടെ ഞ് കളി ക്കാൻ പോവാണങ്കിലും അലെങ്കി ഞ് ജസ് റ്റ് അടുത്ത് വീട്ട്ക്ക് പോവാണെങ്കിലും ഇമ്മാ ഞാൻ പോട്ടെട്ടോ അഹ് ഞാൻ ആന്ന് പറിയണം. ആഹ് ഇഞിപ്പം ഒന്ന് മിണ്ടിയില്ലെങ്കിലും ഞാൻ ഒന്ന് മിണ്ടിയില്ലെങ്കിലും ഇങ്ങള് പറി മ്മാ ഇങ്ങള് പറി മ്മാ പൊയ്ക്കോന്ന് പ റി ഇമ്മാ അങ്ങനെ പറഞ്ഞ പയ്യെ നടക്കു ന്ന്ട്ട് അത് പറഞ്ഞ് ആഹ് പൊയ്ക്കോ ഞാൻ ഇം പോ വരണട്ടോ അങ്ങനെ പറഞ്ഞഞ് ആ സമ്മതം കിട്ട് വരെ കാത്ത് ഇതൊക്കെ എന്നാ കിട്ടിയാലേ പോവുള്ളൂ ഏ എന്നാലും ദേഷ്യം പിടിക്കൂ എന്നാല് ആ ഒരു സമ്മതം കിട്ട്ണെ വരെ കാത്ത്ക്കൂ
സ്വഭാവണത് കാരണം ന്താ വെച്ചാല് അമ്മയുടെ എപ്പോഴ സമ്മതം ചോയ്ച്ച ഇപ്പത്തെ മക്കളൊക്കെ പറഞ്ഞാല് നമുക്ക് പിടിച്ച് വെക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണല്ലോ മക്കളെ ഓരോ മക്കളെ കാര്യമല്ല നമ്മളെ മക്കളും അതി ഉൾപ്പെട്ട അങ്ങനെ പെ പെടാതിരിക്കട്ടെ
അതന്നെ
അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കലുണ്ട് ഇപ്പോ ഓരോ മക്കള് ഉമ്മമാര് പറയുമ്പോ പറയുന്ന ഒന്നും കേൾക്കൂല്ല പിന്നെ അവരവരുടെ ഇഷ്ടത്തിനാണല്ലോ ഇപ്പത്തെ മക്കളൊക്കെ നടക്ക്ണത്
ആഹ് ഒരു ഡ്രസ്സ് ഇടണെങ്കിലും ഓൻ എന്നോട് ചോയ്ക്കും ഞൻ ഏതാടണ്ട്യ ചോതിക്കും ഏ പത്താം ക്ലാസ്സിലെക്കെ ത്തിക്ക്ണ് ന്നിട്ടും ആ ഒരു സമ്മതം കിട്ട്യാലേ ടൊള്ളു അ ഇനിപ്പോ പാൻ്റും കുപ്പായിടാണെങ്കിൽ അ ഇതിടട്ടെ അത് ഇടട്ടെ
ഓ അശരി ആ അപ്പൊ നമുക്കും ഒരു സന്തോഷണ് കാരണം അങ്ങനെല്ല എൻ്റെ മോന് ഇങ്ങനെ ചോയിക്ക്ണ്ടല്ലോ? അല്ലെ ങ്ങക്ക് ഭയങ്കര സന്തോഷല്ലേ ഉം ഞാനും അതെ മ മ
പറയാതെക്കെ പോകുമ്പം പിന്നെനിക്ക് ഭയങ്കര വെഷമാവുംട്ടോ അവ എന്തൊക്കെയല്ലോ പറയാതെ പോയി കാഞ്ഞങ്ങനെ ഒര് ഒരെടങ്ങറ പിന്നെ വന്നിട്ട് ഞാൻ ചോദിക്കു ഇയെ ങ്ങനെ പറയാതെ പോയിക്കേ എന്തരുണ്ട് വേറെന്തോ പറയണ് ആ ഇങ്ങള് പണിയിലായി ട്ടാണ് ഞാ പ്പടും വരുന്ന കേസല്ലേ ഒള്ളൂ ന്നിട്ട് ഞാ പറയാ ന്നിട്ട്
ആഹ് അയ് ശരി ആ നമുക്ക് ശീലായി കഴിഞ്ഞാ നമുക്ക് പ്രെ പ്രത്യേകിച്ച് നിങ്ങള് പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒ രാളല്ലേ ഒള്ളൂ നമുക്ക് എപ്പഴും ഒരു അറ്റൻഷൻ എ പ്പഴും അവരന്റേൽ ഉണ്ടാവുമല്ലോ നിങ്ങ
ഏ ആ അതെന്നെ ഞാൻ പറയില്ലെ എപ്പോഴും എങ്കിയാണ് ഞങ്ങളെ നോ ക്കാള്ളെ ആക ഇതിട്ടോ പറയും നോക്കണം ട്ടോ നോക്കാത ചെറുതിട്ടോ ക്കെ പറയും ഇയ് അപ്പൊ ഓ ഓ ഞാൻ നോക്കും മ്മാ ഞാ ങ്ങളെ നോക്കാക്കുന്നുമില്ല ങ്ങള് കഴിഞ്ഞിട്ടെ ങ്ങളും ഉപ്പയും കഴിഞ്ഞിട്ടെ എനിക്ക് എല്ലാരും ഉള്ളു ക്കെ പറയും
ശരി ആ പാവം
തിലെ ആണ് അപ്പ ഈ മക്കളും എല്ലാവരും ആയിട്ടും ഫ്രണ്ടിലായിട്ടാണ് ഒക്കെ എല്ലാ കാര്യമൊക്ക അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നൊക്കെ പറയും
ഓ അത് വല്യ കിട്ടലാ കാരണമെന്ന് വെച്ചാല് മക്കളെ ഇവിടെ അങ്ങ ങ്ങനെയും പോവും വലുത് ആയിട്ടില്ല ക്ഷെ ഇന്നാല് ഇവരെല്ലാ കാര്യവ പറയും നമുക്ക് അപ്പ ഭയങ്കരതാ നമ്മളും അവർക്കൊരു സ്പേസ് കൊടുക്കണണ്ടല്ലോ എല്ല കാര്യം പറയ ഇനി ഇപ്പ തെറ്റ് ചെയ് താലും ശരി ചെയ്താലും അത് ങ്ങ അവർക്ക് പറയാൻള്ള ഒരു സ്പേസ് ത് കൊടുക്കുമ്പളല്ലേ അല്ലെങ്കി പിന്നെ അവര് എന്തെിലും എന്തെങ്കിലും അവരടുത്തെ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാല് അവര് അമ്മോട് പറയാനൊരു സ്പേസ് കൊടുത്തില്ലെങ്കിലേ നമ്മള് ആ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചില്ലെങ്കി അവര് പറയൂല എത്രയോ മക്കൾ അങ്ങനെ ഇണ്ടല്ലോ
ഉം ന്ന ഒക്കെ ശരിട്ടോ ആഹ് ആഹ്.